എന്തോ ഒണ്ട്
ആഹ്‌ സുഖായിരിക്കുന്നു നിനക്കോ
ആഹ്‌ ഞാനും കൊഴപ്പല്ല ഇങ്ങനെക്കങ്ങ് പോവ്ന്നു
എന്തൊക്കെയൊണ്ട് വിശേഷം
ഓ ചെറിയൊരു വിശേഷവൊണ്ട് ഒരു ന്യൂ മെമ്പറും കൂടെ ഞങ്ങടെ കൂടെ വന്ന്
അതെന്തുവാ പട്ടിക്കുട്ടിയോ പൂച്ചക്കുട്ടിയോ വല്ലോം ആണോ
അല്ല ഒരു പുതിയൊരു കാറെടുത്ത്
ഓ വ് കൊള്ളാല്ലോ ആരാ എടുത്ത്
അല്ല ഇവിടെ അച്ഛനായിട്ട് എടുത്തതാ എല്ലാർക്കൂടെവേണ്ടിട്ട് ഞാനിപ്പം ആഹ് ഡ്രൈവിംഗ് പഠിച്ചാര്ന്നല്ലോ
അവ് ഓ
അന്നില്ലെ ആഹ് എന്താ സ്കൂട്ടീടേം ഇതിന്റേം എല്ലാം കൂട ഒന്നിച്ചെടുത്ത് ഞാൻ പിന്ന ഇത് ഇനി ഒന്നും കൂടെ ഇതാവണം എസ് പീരിയൻസ് ആവണം
പുതിയതാന്നോ അതോ സെക്കനാൻഡോ
അല്ലല്ല പുതിയതാ
ഉം പിന്നെ ഓട്ടിച്ചൊക്കെ നോക്കിയോ
ഹേയ് ഞാനോ ഞാൻ പറഞ്ഞിട്ടേ അന്നില്ലേ എടുത്തതേ ഒള്ളു നമ്മള് സ്കൂട്ടി പിന്നെ ഓട്ടിക്കുവല്ലോ ഇത് പിന്നെ അങ്ങനെ ഓട്ടിച്ചി ട്ടില്ലല്ലോ
ഉം ഉം
അതും പിന്നെ പുതിയ വണ്ടിയൊക്കെ ഞാൻ തന്നെ ആദ്യം എടുത്ത് അതിനത്ത് ഓരോ പണിയൊ പ്പിക്കണോ
അല്ല എന്നാ എട്ത്തേ
രണ്ട് ദിവസ ആയെടാ
ഉം ഏത് കളറാ
ആഹ് ഇത് റെഡ് കളർ
ഓ
അന്നേരം അത് നമ്പരൊക്കെ നമ്പ ട്ടിതുവരെ ആയിട്ടില്ല അല്ലാതെ തന്നേക്കുന്നേ ഉള്ളൂ നമ്പർ പ്ലേറ്റ് ആയിട്ടില്ല
നാലു പേർക്കുള്ളതാണോ എങ്ങനാ സീറ്റിംഗ് അറേഞ്ച്മെന്റ്
ആണ് ന്നാന്നാണ് നാല് പേരുടെ
ഫ്രണ്ടില് രണ്ടും ബാക്കില് രണ്ടോ
അല്ല മൂന്ന് ഇപ്പൊ ഡ്രൈവർ ആഹ് ഡ്രൈവർ അല്ലാതെ നാല്ലൂ പേർക്ക്
ഓഹോ ഓക്കേ എവിടെങ്കിലും പോയോ അച്ഛനൊക്കെ ഓട്ടിച്ചോ
ഇല്ലടാ ഞങ്ങള് ഇവിടെ വന്നിട്ട് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പൂജിക്കാൻ പോാല രണ്ട മൂന്ന് അമ്പലങ്ങളിലൂടെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളിനി പോക്ക്
ആഹ് ഇനിപ്പോ ട്രിപ്പൊക്കെ പോവാലോ ഓ കോളടിച്ച്
ആഹ് ഇനിയിപ്പ തിരക്ക ആയേന്റെരില്ല എല്ലാർക്കും ഇങ്ങനെ ഇപ്പൊ തന്നെ കൊണ്ടുവന്നിട്ട് രണ്ട ദിവസം ആയതല്ലേ ഉള്ളൂ ഇന്നലെയാ പോയത് മെഞന്ന് കൊണ്ടുവന്നിട്ട് രാവിലെ കൊണ്ടുവന്ന എന്നിട്ട് ഇവിടെ തന്നെ പിന്നെ ഇന്നലെയാ പിന്നെ ഇന്നലെ വൈകിട്ട കൊണ്ട്പയി അമ്പലത്തി കൊ പോയിൂജിച്ചതു പോലും
ആഹ്
എന്ന നമ്മുടെ വിഷ് ആയ് അല്ലല്ല ഇവിടെ അടുത്തുള്ളരു ഷോറൂമന്ന അന്നേരം ഇതിപ്പോ നമ്മുടെന്ന് വെച്ച കഴിഞ്ഞാൽ ഓ ഓരോ ആചാരങ്ങൾ വെച്ചിട്ടേ ഇതൊക്കെ പൂജിച്ചിട്ടൊക്കെ അല്ലേ നമ്മൾ ഓരോന്നിനും കൊണ്ട പോകത്തുള്ളൂ
ഓ ഓ സ്റ്റാറ്റസ് ഒന്നും കണ്ടില്ലല്ലോ
ആഹ് നമ്മുക്ക് ഓക്ക് ഞാനാണെങ്കി എന്റെ അടുത്ത് നിന്നന്നേള്ള ഞാ പോട്ടക്ക്ന്ന് നിന്നതൊന്നും ഇല്ല
എന്താ നിക്കാഞ്ഞത് ഇത് ഫാമിലിയിലെ ഒരു കാര്യം അല്ലേ നല്ലതല്ലേ
ആ എനക്ക്ങ്ങനെയൊന്നും ഇഷ്ട അങ്ങനൊന്നും വലിയ താല്പര്യംന്ന ഞാൻ ഇവിടെ ആരും സ്റ്റാറ്റസ് ഒന്നുമിട്ടില്ല ല്ല നമ്മള് നീ ഇപ്പൊ എന്തുൊണ്ട് വിശേഷം നോച്ചോണ്ട് ഞാൻ പറഞ്ഞത് അല്ലെ ഞൻ ഞാന എൻന്റൊര് വിട്ടേ പോയി
ഓട്ടിക്കത്തില്ലേ നീ ഓട്ടിക്കുന്നില്ലേ
ആഹ് അതിനിപ്പം ഇപ്പ ഇപ്പ ഞാൻ പറഞ്ഞില്ല അമ്പലത്തിലോട്ട് പട്ടല്ലേ കൊണ്ട പോയിട്ടുള്ളത് ഒരും ഓടിു പോലും തുടങ്ങില്ല അതിന ഞാൻ കൈ വെക്കണോ
ഉം എന്താലും ചെയ്യണം ഓട്ടിക്കണം ഇതിനെ ട്രീറ്റ് എപ്പോഴാ
ആഹ് ട്രീറ്റ്‌ അത ഞാൻ തരാം
ഉം ഉടായിപ്പൊ പരിപാടും കൊണ്ട് നടക്കാതെൃ വൃയായിട്ട് തന്നേക്കണം നല്ല രീതിയിൽ വേണം വല്ല മുട്ടായിൽ തീർക്കാന്ന് വിചാരിക്കേണ്ട
ഏയ് നിനക്ക് ഞാൻ എവിടെ കൊണ്ട പോണം നിനക്ക് മന്തി മതിയോ
ഓഹ് മന്തി മതി
ഉം നിനക്ക് ഒരു മന്തി മേടിച്ചു തന്നാ പോരെ
ഒരു മന്തി പോരാ ഫുള്ളുണ്ട് കോളേജ് വന്ന് വന്നന്നാ മതി നീ അങ്ങന എന്നെ അത്ര നൈസയിട്ട് ഒഴിവാക്കണ്ട ഞൻ അറീയിക്കെണ്ടവരെല്ലാം അറിയിച്ചോള
ആഹ് അതാബോ നിനക്ക് മന്തി ഇല്ലരു ഉണ്ട ഇല്ല ഞാൻ പറയും രണ്ട മിട്ടായി മേടിച്ചു തന്ന് തീർക്ക. ഒറ്റക്ക ആണെങ്കി ഒരു മന്തി.
ഒറ്റയ്ക്കും വേണം സെപ്പറേറ്റും വേണം എങ്കിലോ
ആന്ന ഒന്നുംഇല്ല ഇതിപ്പോ പറഞ്ഞത് അബത്തായല്ലോ. കേട്ടില്ലതന്താ.
വീട്ടിലെല്ലാർക്കും സുഖമാണോന്ന്.
ആഹ് എല്ലാർക്കും സുഖമായിട്ടി രിക്കുന്ന് അമ്മക്കൊക്കെ പനിയായിരുന്നു പിന്നെ. ഇപ്പ എല്ലാരും ഒരുമട്ടൊക്കെ ഇരിക്കുന്ന് എന്റെനി ഇപ്പ എങ്ങോട്ടും പോക്കുമും വരൊക്ക ഒന്നുംല്ല. അയ്യത്ത എന്റെ വീട്ടിലേ. അങ്ങനെ ഒരു കാറ് വന്നു.
അത് ലൈസൻസ് അച്ഛനും ഇല്ലേ ചേച്ചിക്ക്ണ്ടോ.
ഇല്ല അഹ് അ ചേച്ചിക്കുണ്ട് ചേട്ടന് ഇ എല്ലാവർക്കുണ്ട്.
ആഹ്.
ചേട്ടനെന്നാ ഉണ്ട് അവരാരും പിന്നെ എല്ലാവർക്കും ബിസിയാ ഞങ്ങക്ക് ഇവടെ വേറെ ഓൾറെഡി വേറെ. വല്ല്യ എ ഉ വണ്ടിയുണ്ട്.
ആഹ്.
കൊണ്ടല്ലാ അത് പിന്നെ ഇല്ല ഓട്ടത്തിന് കൊടു തിരിക്കുവ ഇങ്ങനെ ഓരോത്തര് വന്നിട്ട് ഇങ്ങനെ. ആ റെൻ ആ അങ്ങനെ റെന്റിനായിട്ട് കൊടുക്കത്തില്ല അല്ലാതെ ഓട്ടം പോവാനായിട്ട്.
ആഹ്.
നമ്മളിപ്പോ ഏറ് ഏറോപ്ലെയിൻ പോലും. എയർപോട്ടൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ ഓട്ടം കൊടുക്കും പിന്നെ അറിയാവുന്നവർക്ക് അല്ലാതെ റെന്റിനായിട്ട് കൊടു ത്തയ്ഞ്ഞ ശരിയാവത്തില്ല എന്തൊക്കെയാണ് അത് ഒൽച്ച് പോണ കൊണ്ട പോന്നന്ന് നമുക്ക് അറിയത്തില്ലല്ലോ.
ആഹ്.
അങ്ങനെ കൊടുക്കതൊള്ളൂ പിന്നെ അറിയാവുന്ന ഫാമിലീസ് വന്ന ഒന്നോ രണ്ടോ ദിവസം. ത്തിനൊക്കെ എടുതോണ്ട് പോവ്വല്ലോ.
അപ്പ നിങ്ങടാവശ്യത്തിന് ഇങ്ങനെ പോവ്വാണെങ്കി എന്തോ ചെയ്യും. അല്ല മുൻകൂട്ടി അല്ലത് പെത്തെ പെട്ടെന്നൊരാവശ്യം വന്നാലെ.
പെട്ടെന്ന് വന്ന് കയ്ഞ്ഞാ പിന്നെ ചേട്ടന്റെ കൂട്ടുകാരടെ വണ്ടി അങ്ങണും എടുക്കും.
ആ ഇനിയിപ്പൊ എന്താല് അത് വേണ്ടൽ
ആഹ് അത് അങ്ങനെ ഒരു ഇത് വരുന്ന ഇഷ്യൂ വരുന്നതിന്റെ പേരില നമ്മളിങ്ങനെ ഓട്ടം അതു അല്ലെങ്കിൽ നമ്മക്ക ത്ര വല്ല്യ വണ്ടി വേണ്ടല്ലോ എവിടെലും പോ ജസ്റ്റ് ഒന്ന് പോണോങ്കി പോലുയെ.
ആഹ്.
അയ്ന് വേണ്ടിട്ട് അന്ന് പിന്നെ ചേട്ടന്റെ ഇതിൽ തീരുമാന ത്തില്ങ്ങനെ അതുകൂടെ ആവുമ്പോ ഒരു വരുമാനംമാവുംന്ന്പറഞ്ഞിട്ടേ.
ഉം ഉം.
അ. അന്ന് അങ്ങനെ എടുത്തിട്ട് ഏ ഒരു വണ്ടിയായിട്ട് എടുത്തിട്ടതാ അന്ന് പിന്നെ അങ്ങനെ ആർക്കും ഓട്ടിക്കണന്നില്ലാ ബൈ ക്കിം കാര്യങ്ങളും ഒക്കെ ഉണ്ടായിണ്ടേരിലേ.
ഓഹ്.
ആർക്കു അങ്ങനല്ല പിന്നെ നമ്മളതിങ്ങനെ വെറ്തെ കെടന്നപ്പോ ഈ എല്ലാരോടിങ്ങനെ പോകുമ്പ. ഒരിത് പിന്നെ അല്ലെങ്കി അത്ര കാറിന്റെ ആവശ്യം ഇല്ലെങ്കി പിന്നെ ഞങ്ങള് രണ്ട് വണ്ടിയിലായി ട്ടക്കെയങ് പോവും സ്കൂട്ടിയിലും ബൈക്കിലും ഒക്കെ ആയിട്ടേ.
ആഹ് പക്ഷെ ദൂര ആണെങ്കി പാടല്ലേ?
ആഹ് ദൂരാണെങ്കി പാട അങ്ങനാണങ്കി ചേട്ടന്റെ കൂട്ടുകാരന്റെ അല്ലെങ്കി അച്ഛന്റെ കൂകാരടെ അങ്ങെയൊക്കെ വണ്ടി എടുക്കും.
ആഹ് ആഹ് അമ്മയ്ക്ക് ലൈസൻസ് ഇല്ലല്ലോ അല്ലേ.
ഇല്ലില്ല.
അമ്മയും കൂടി പഠിക്കാൻ പറയാഞ്ഞ എന്താ.
ആഹ് അമ്മയ്ക്ക് ഇനി അമ്മ പറയാ യ്യോ എങ്ങനെയെങ്കിലും നടക്കുന്ന കാര്യേ അമ്മക്ക് അറിയ. ഇനീപ്പോ അതും കൂടെ വല്ലവര്ടേം നെഞ്ചത്ത് കൊണ്ട് കേറ്റിട്ടേയ്.
നീ ഇനി നിനക്ക് ഓട്ടിക്കാൻ കിട്ടോ അതോ ചേട്ടനും ചേച്ചീ അച്ഛനും എല്ലാം കൂടി ഓട്ടിക്ക്യോ.
ആഹ് അങ്ങനെ ഒന്നുല്ല ഇവടെ പിന്നെ ഒന്നങ്കി ആദ്യത്തെ പുതുമൊള്ളൂ പിന്നല്ലാർക്കും മടിയാ വയ്യ. പിന്നെ ലോങ് ഓട്ടോ ഒക്കെ പോകുമ്പോ എല്ലാർക്കും അറിയാവുന്നല്ലേ ത് കുറേശെ ഓട്ടിച്ചോടിച്ച് പോയല്ലേ.
നിനക്ക് കൈ തെളിഞ്ഞിട്ടുണ്ടോന്നോ.
ഇല്ലെടാ ഞാൻ പർഞ്ഞില്ലേ അന്ന് ഓട്ടിച്ചതേ ഒള്ളൂ പിന്നെ നമ്മക്ക് ഇവടെ ഒന്നാമത് വണ്ടി ഇല്ലല്ലോ ഒന്നാമത് ആ വല്ല്യ വണ്ടി എന്നെ എന്നേ കൊണ്ടൊന്നും പറ്റ പറ്റത്തില്ല അത് കാരണം അപ്പ മൂന്നാലഞ്ച് മാസത്തി പൊർത്തായി
എനിക്കൂടെട്ക്കണം ന്നിങ്ങനെണ്ട് സ്കൂട്ടീം രണ്ടൂടെ ഒരുമിച്ച് രണ്ടൂടെ ആവുമ്പങ്ങ്
ആ രണ്ടൂടാകുമ്പോ ഒന്നിച്ചുപോവം പിന്നെ അല്ലാതെ സ്കൂട്ടി മാത്രം ഇപ്പ അത്യാവശ്യത്തിന് പിന്നെ മറ്റേത് ഒരിക്കലും നടക്കത്തില്ല.
നീ ഇത്പ്പോ എവിട്ന്നാ എടുത്തേ വീടിന്റെ അട്ത്ത് ന്നാന്നോ
അല്ല നമ്മടെ പ്പ് കൊർച്ച് ഒര് ടൗൺലോട്ട് പോയ്ട്ടാ
ഓ
ആ അവടെന്ന് വെച്ച് കഴിഞ്ഞാല് എന്നെ ഓൾറെഡി എനിക്ക് അറിയാര്ന്ന് സ്കൂട്ടി അറിയാര്ന്ന് മറ്റേത് അറിയത്തില്ല ചേ ചേട്ടം പഠിപ്പിച്ചാര്ന്ന് എന്നെ ഇവിടെ അതൊക്കെ ഉണ്ടെങ്കി നമുക്ക് ഇവടെ പഠിക്കാലോ പക്ഷെ കാറ് എപ്പഴുള്ള റെന്റിന് ഇങ്ങനെ പോവുന്നേന്റെ പേരില് നമുക്ക് ഇങ്ങനെ സമയം കിട്ടുന്നില്ലല്ലോ അങ്ങനെ ചേട്ടൻ എന്നെ പഠിപ്പിച്ച അന്നേരം നമുക്ക് അതൊരു ഉണ്ട് പിന്നെ അന്നേരം ഞാൻ പോയി ചുമ്മാ ക്ലാസ് അറ്റന്റയ്തന്നേ ഒള്ളൂ അതിൻ്റെ പിന്നെ അന്നേരം എന്തായാലും ക്ലാസ്സ് അറ്റെന്റെയ്തില്ലേ അന്നേരം അന്നേരം അച്ഛനാ പറഞ്ഞേ ഞാൻ ശരിക്കും സ്കൂട്ടി മാത്രേ വിചാരിച്ചിട്ടൊള്ളായിര്ന്ന്. ഇവരാ പിന്നെ എല്ലാരും കൂടെ നിർബന്ധിച് എന്നാ കാറും കൂടെ പഠിക്ക് ലൈസൻസ് എട്ക്ക്
ടെസ്സ് എങ്ങനെ ഉണ്ടായിര്ന്നു പാടാഴിര്ന്നോ
ആ ടെസ്റ്റ് കൊഴപ്പല്ലാര്ന്നു ആ എങ്ങനെക്ക്യോ അങ്ങ് ഒപ്പിച്ച് ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഒറ്റ ഇതില് കിട്ടി സ്കൂട്ടി നമുക്ക് ബാലൻസ് ആന്നല്ലോ മറ്റേത് തന്നെ പേടിയാര്ന്ന്.
ഉം
ഇത് പഠിക്കാൻ പറഞ്ഞപ്പോഴേ എന്റെ കയ്യും കാലും വെറയായിര്ന്നു
നിനക്ക് സൈക്കിൾ ബാലൻസ് ഉണ്ടാര്ന്നോ
ആ ഉണ്ട് അത് സ്കൂട്ടി അല്ലേ കാറിന്റെ കാര്യം പർഞ്ഞേ സ്കൂട്ടി പിന്നെ എന്റെ ഇഷ്ട്ടത്തിനും കൂടെ ഇവടെ വീട്ട് ഒരണ്ണോണ്ടെങ്കി ചുമ്മാ നമ്മള് കാലൊക്കെ എടുത്ത് വെച്ച് കഴിഴുമ്പഴക്ക് നമുക്ക് ബാലൻസ് കിട്ടുവല്ലോ
ഓട്ടിച്ചിട്ട് വേണം ന ഞമ്മളെ ട്രിപ്പിനെക്കെ കാറും കൊണ്ട് വരാൻ
ആ പിന്നെ നന്നായിരിക്കും
എന്തടീ നിനക്കൊരു കോൺഫിഡൻസില്ലേ
കോൺഫിടസിന്റെന്നുല്ല നീ ഒക്കെ ആന്നെങ്കി എന്നിട്ട് എനിക്ക് പെട്രോൾ അടിക്കാൻ പൈസ തരോ
ഒ തരാന്നേ എച്ചി കണക്ക് പറയാതെ
പിന്നെ വണ്ടീടെ റൈറ്റ്
അങ്ങനെയാണേ ഞങ്ങക്ക് പൊർത്തുന്നോരു ഡ്രൈവറേ എറക്കിയാ മതിയല്ലോ നിന്റെ തള്ളും കേട്ട് വണ്ടി ഓട്ടിക്കണ്ടല്ലോ
ആ ഞാൻ പർഞ്ഞല്ലല്ലോ നീയല്ലേ ഇങ്ങോട്ട് വെച്ചോ ക്ഷേ ഉം അങ്ങനെ ഒരു വണ്ടിയോക്കെ എട്ത്ത് അങ്ങനെ ഇനീപ്പം പിന്നതല്ല ഞ്ഞി ഫാമിലീല് ആൾക്കാരറീമ്പോ അവടെ പിന്നെ ഒരു മൊട്ടു സൂചി വേടിച്ചാലും അങ്ങ് ഫങ്ഷൻ, ചെലവ്, ട്രീറ്റ് എന്തെക്കെയാന്ന് എനിക്കറീ
എട നീ എന്നെ കൂടെ ഉദ്ദേശിച്ചാണോ പർഞ്ഞ
ഏ നമ്മള് ഫ്രണ്ട്സ് എന്ത് നമ്മക്കൊര് മന്തീല് തീർക്കാ അവർക്കൊന്നും അതൊന്നും പോരാ പിന്നെ നമ്മള ഒരു കാര്യം പറഞ്ഞു അവര്ടെ വീട്ടില് ഇതേപോലെ മൊട്ട് സൂചി വച്ചാലും ട്രീറ്റാന്നേ അന്നേരം നമ്മക്ക് തരുവേ
അപ്പ ഇനി നല്ല രീതിയില് ചെലവാണ് എടുത്തേനേക്കാളും ചെലവാന്നല്ലോ.
പിന്നെന്താന്നേ അതാ ഒര് കാര്യേം ഇവടെ വേടിക്കാത്തെ ജസ്റ്റ് ഒരു മിക്സിയോ എന്തെങ്കിലും ഒരു സാനം മേടിച്ചാ പോലും എല്ലാത്തിനും ചെലവെന്നും പറഞ്ഞ് നടക്കുന്ന ഫാമിലിയാ ഞങ്ങടേ.
ഇനി അത് പറഞ്ഞോ നീയത് എടുത്ത കാര്യം, ഇല്ലെങ്കീ അത് പരാതിയാവത്തില്ലേ.
ആഹ് ഞാനൊന്നും അല്ല അമ്മ എങ്ങാണ്ട് വിളിച്ചപ്പോ പറഞ്ഞാണ് പിന്നെ ഒരു ചെവീല് മതി ബാക്കി എല്ലാരും അവരെയൊക്കെ ഒപ്പിച്ചോളും.
ഓ പിന്നെ അവിടെ ഇരുന്ന് ഓരോരോ കോൺവെർസേഷൻ ആണല്ലേ.
ആഹ്. പിന്നെ ആർക്കും അങ്ങനെ അസൂയ അങ്ങനെന്നുവില്ല എല്ലാരും നന്നായി കെടക്കുന്നതീ സന്തോഷേ ഉള്ളു. അവര് നമ്മളെ പ്രോത്സാഹിപ്പിക്കും എടുക്ക് എടുക്ക്
ഉം അതൊക്കെ ഞങ്ങളടെ കുട് വാട്ടെ ഫാമിലി.
ആഹ് ഒന്നിന് ഒന്നും കണ്ടൂടാത്തെ.
വണ്ടി എട്ത്തെന്നറിഞ്ഞാ എവിടെങ്കിലും പോയി ഇടിക്കണേന്നേ പ്രാർത്ഥിക്കത്തൊള്ളൂ.
ഉം ഇവിടെ പിന്നെ അങ്ങനേല്ല എല്ലാരും നന്നായി കെടക്കട്ടേന്നൊള്ളൊര്
ഉം എന്തായാലും അങ്ങനൊരു കുടുംബം ഒള്ളത് വല്ല്യ കാര്യം.
ഉം നമ്മളെ അവര് പ്രോത്സാഹിപ്പിക്കും എടുക്ക് വേണെങ്കി അവര് ഞാൻ വന്ന് തന്നെ പറഞ്ഞില്ലേ ഇല്ല സ്വർണ്ണത്തിന്റെത്നോ കാര്യം പറ്ഞ്ഞപ്പഴേ
ആഹ്.
ആഹ് അവര് എന്നെ അവരേങ്ങൊണ്ട് അറിയാവുന്നെടത്താണെങ്കീ അവര്ക്ക് പരിചയം ഉണ്ടെങ്കീ അവര് നേരിട്ട് വന്ന് അത് എന്തെലും കൊറച്ച് തരാനുള്ള വഴിയൊക്കെ നോക്കുന്ന്
ഉം പിന്നെ എന്റെ ട്രീറ്റിന്റെ കാര്യം മറക്കണ്ട.
ഓ ഞാൻ മറക്കത്തില്ലേ ആകെ ഒര് മന്തിയല്ലേ അത് വേട് ഓ നീ എന്തുവാ നാളെയെത്നാ വയറ് കാലിയാക്കി വരാനാന്നോ? ഓക്കെടാ എനിക്കൊരു ഫോൺ വര്ന്ന് ഞാൻ തരാ എന്തായലും ഓക്കെ.
ആഹ് ശെരി.